ഹലോ
ആ ഹലോ
ഹലോ ആഹ പറഞ്ഞോളൂ ചേട്ടാ.
ആഹ് ഞാന് നേരത്തെ വിളിച്ചപ്പഴത്തേക്കും കട്ടായി പോയായിരുന്നു അതെന്ത് പറ്റി.
അറിയത്തില്ല.
രെഞ്ചു ഇല്ലാത്ത കൊണ്ടായിരിക്കാം
ആഹ് ഞാൻ ഒരു ചേട്ടൻ കട്ട് ചെയ്താണ്.
ഓ ഞാൻ കട്ട് ചെയ്യാൻ നമ്മ ഇങ്ങനെ സമ്സരത്തിന്റെ ഇടൽ നമ്മള് കട്ട് ചെയ്യത്തില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുന്ന് എനിക്ക് അറിയത്തില്ല.
ആ ചേട്ടൻന്റെ അവിടുന്ന് ഭയങ്കരമായിട്ട് എക്കോ കേക്കുന്നു കൊച്ച് കരയുന്ന് കേൾക്കുന്നു
കൊച്ചുകരന്നായിട്ട് കേൾക്കുന്നപ്പ എന്റെ കുട്ടി കരയ്ന്ന ആയിരിക്കാം
ആ ആ ഹെന്തടുക്കായിരുന്ന
അപ്പൊ ഞാന് പഠിക്കുവായിരുന്നു.
എന്തുവാ പഠിച്ചിന്ന് ഉ
പിന്നെ ഗാന്ധിജിയെ കുറിച്ചും പിന്നെ നമ്മ എതു ലാലാ ലജിപുത്റായിയും പിന്നെ ബാലഗംഗതാരാ തിലകും ഇവരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുകയായിരുന്നു
എന്നാ ഗാന്ധി ജനിച്ച എന്നാ അതൊന്ന് പറഞ്ഞെ കേക്കട്ടെ
ഗാന്ധിജയന്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന്
ആ എന്നാ പിന്നെ അങ്ങേര് ഇവിടെ പോയന്നാ ആ കൃഷ്ണാ ലണ്ടനിൽ പോയതോ
ലണ്ടനിൽ പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിന്
ആഹാ എല്ലാം അറിയാവല്ലോ എന്നപ്പോട് ചോദിക്കാം ദക്ഷിണാഫ്രിക്കയിൽ പോയ ആരുടെ കേസ് വാദിക്കാനാ
അത് ആരെ കേസ്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിക്കണം ചറ്റ സമയമെടുത്ത് ആലോചിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ
ആഹ എനിക്കറിയാം ദാദാ അബ്ദുല്ലാൻ കമ്പനിയുടെ എന്നന്താ എവിടെ ഇറക്കി വി ട്ടാങ്ങര്
അത് നമ്മ സൗത്ത് ആഫ്രിക്കയിയില് പയ്ൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് വരുന്നത് ഏതോ
അ യ വിശേഷന്റെ പേര് എനിക്കറിയേണ്ടത്
ആ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ഞാനും ആലോചിക്കുന്നത്
ആ ഇതിപ്പ പി എസ് സി ചദിക്കുന്ന മെയിൻക്സ്റ്റൻ ഉരംന്നും അിയത്തില്ലോ
അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും
ആ ആ സംഭവം ഇത് പി എസ് സി ചോദിക്കുന്നതി ഒരറ്റോ ഉത്തര അറിയത്തില്ല എഴുതാതെയെല്ല അറിയ.
അല്ലെട്ടോ പി എ സ് സി ചോദിച്ചതെ ഞാൻ ചോദിക്കാം
അതോണ്ടന്നും പറയുന്നില്ലല്ലോ
അതിപ്പോ ചില കാര്യങ്ങള് നമ്മുക്കത് ശ്രദ്ധയിൽ പെടുമ്പ
എന്ന വേഎന്ന വേഎന്ന വേറെ ഒരു കാര്യം ചോദിക്കാം തിരു കൊച്ചുസംയോചനം ഇതപ്പഴും പി എസ് സി ചോയിക്കുന്നേ
തിരു കൊച്ചി സംയോജനം ആയിരത്തി തൊള്ളായിര ത്തി നാപ്പത്തി
ഉം കണ്ടോ വേറൊന്ന് ആയിത്തി തൊള്ളായിരത്തി നാപ്പത്തൊമ്പത് ജൂലൈ ഒന്നിനാ എന്തന്നും അറിയത്തില്ല അറിയത്തില്ലല്ലോ അറിയത്തില്ലല്ലോ, വേറെ എന്നോട് രണ്ട് കൊസ്റ്റൻ ചോദിച്ചോക്ക എനിക്കെല്ലാം അറിയാം.
അതിപ്പോ എല്ലാം അറിയാന്ന് ചോയ്ച്ച് കഴിഞ്ഞാല് ഇപ്പം ഇറാനും ഇവരും തമ്മിയുദ്ധം നടന്നല്ലോ
ആഹ്
അപ്പൊ ആ യുദ്ധത്തില് ഏത് ആദ്യം അമേരിക്ക നടത്തിയ യുദ്ധം ഏതായിരുന്നു.
പൈസീലാൽ അമേരിക്ക നടത്തിയതോ? അമേരിക്ക നടത്തിയത് എപ്പിക്സുയറി
എപ്പിക്സുയറി ഇറാനും അമേരിക്കയും കൂടെ ചേർന്ന് നടത്തിയതോ?
അത് മറ്റേ മെൺണെറ്റി ഹാമർ
അതൊക്കെ തെറ്റിച്ചു. ഞാൻ ചോദിച്ചത് ഇറാനും അമേരിക്കയും ചേർന്ന് നടത്തിയ ഇറാനും അമേരി
ഇറാനും അമേരിക്കയുംകൂടെ ആ ആ ആ ഓക്കെ
ആ നമ്മള് ഏതൊരു കാര്യം പറയുന്ന സമയത്തും നമ്മളയ്നെ കുറിച്ച് ശ്രദ്ധി ക്കണം ഉത്തരം പറയുമ്പോ ഉം പിന്നെ താങ്കളുടെ ശരണ്യ അവര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ ബി എംഒ അങ്ങനെ എങ്ങാണ്ടക്കെ പർഞ്ഞ് എഴുതിയിരുന്നു. എനക്കത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല.
ഓ ഓ ഓ
ആഹാ അത് എന്താണ് അയ്‌ന്റെ ശ്രദ്ധിച്ച് നോക്കണം. അത്‌ എനിക്ക് തോന്നുന്നു ഞങ്ങള് ബെഡ്റൂമിലാണ് അതുകൊ ജയിക്കാൻപറ്റത്തില്ല അങ്ങനെങ്ങെ നാണ്ടായിരിക്കും.
എന്തു വാ
ബി എം എന്നൊഴുതിയിരിക്കുന്നെബെഡ് റൂം എന്നായിരിക്കാം, എന്നാ ഞാൻ പറഞ്ഞത്. ആ
പി എം എന്നായിരിക്കും പി എം എന്നാണോ?
ബി ബി വലിയ ബി
ആഹ് അത് എന്തുവാ
അതെന്ത അല്ലെങ്കി അവിടെ പോയിട്ടായിരിക്കാ സംസാരിക്കാണെന്നാണോ എന്തു വാ ന്നറിഞ്ഞിട്ടില്ല ഇത് വ്യക്തമായിട്ട് ഇത് വന്നിട്ടില്ല. എനിക്ക ഞാൻ നേര ഇത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ.
ആഹ് ആ ആ ആ
പിന്നെ താങ്ങുടെ വീട്ടിൽ നിന്ന എന്തുവാ കഴിക്കാൻ
ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫ് വരട്ടിയതും
ചിക്കൻ ക ബീഫ് വരട്ടിയത
ആഹ
ആരാ വരട്ടിയത്
എന്റെ ചേട്ടൻ
ആ കല്യാണം കഴിഞ്ഞായിരുന്നോ
എന്റെ ചേട്ടാ എന്റെ ബ്രോ
ഓഹ സഹോദരനൽ ലെ
ആഹ അതെ അതെ
സഹോദരൻ എന്തോ പാചകക്കാരനാണോ
അല്ല പുള്ളിക്കാര സിപഒയ പോലീസാ
പോലീസ്ാണോ ആ ആ ആ ഏത് സ്റ്റേഷനല്ലേ
ഇവിടെക്ക നമ്മടെ ഇവിടെ അടുത്തുള്ള സ്റ്റേഷന ഇല്ല
ആണോ ആ ആ അത എന്തേലും ആവശ്യ ഉണ്ടെങ്കിൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടാ മതിയരിക്കുമല്ലോ
ഇല്ല ഇല്ല എല്ലാം ചേ ചേ ഭയങ്കര സ്ട്രിക്റ്റ് അങ്ങനെയുള്ള ആവശ്യകത്തെ കാര്യൊന്നും അവിടെവിടുത്തില്ല ചേട്ടന തോന്നുന്ന കാര്യത്തിൽ മാത്രൊരു ചേട്ടനതാറള്ളൂ
ആ അപ്പോത്ത അനിയറ്റയ്ക്ക് എന്തേലും ഒരു പ്രശ്നമുണ്ട എന്ന് പറയുന്ന സമയത്ത് ഇടപെടത്തില്ലേ
എനിക്ക് പ്രശ്നം ഉണ്ട് ഇടവിടുന്ന് പക്ഷേ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ചേട്ടൻ ഇടപെടത്താന്നുല്ല
അനിയത്തിയുടെ കൂട്ടുകാരനും എന്തെേലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് അപ്പ സഹായിച്ചു തരത്തില്ലേ
ല്ല ഇല്ല ഇല്ല എനിക്ക് എന്തേ പ്രശ്നംണ്ട മാത്രമേ എന്നെ ബ്രോ സഹായിക്കാത്തള്ളു
ആ അതെല്ലെ ആ ആ് ആ നമ്മള് തമ്മിൽ ഇപ്പൊ നല്ലൊരു സുഹൃത്താണല്ലോ അപ്പൊ സുഹൃത്ത് ബന്ധം വെ ിങ്ങനെ പറയുന്ന സമയത്ത് സഹായിച്ചു തരുവായിരിക്കുമ എന്ന് വിചാരിച്ചു
വേണ്ട വേണ്ട നമുക്ക് ആ ടോപ്പിക്ക് വിടാൻ ചേട്ടാൻ കേട്ടാ പ്രശ്നവാ
ഏറ്റ ചിട്ട പ്രശ്ന ഇപ്പ സഹോദരം വീട്ടിലുണ്ടോ
ഉണ്ട് ഉണ്ട് ഉണ്ട്
ഉ ഉം ഉ ഉ പിന്നെ എന്തുകൊണ്ട ഇപ്പോഴേ കല്യാണം വേണ്ട എന്നൊരു പിടിവാശി നിൽക്കുന്നു ജോലി കിട്ടിയിട്ട് വേണോ ജോലി കിട്ടിയിട്ട് കഴിക്കാവുന്ന നോക്കി വേണോ
ഇല്ല മതേ താല്പര്യവേ ഇല്ല എന്നാ വറതെ വേറെ ജോലി കിട്ട-
അപ്പൊ അന്ന് ഇയാൾ പറഞ്ഞ പറഞ്ഞല്ല ഇയാൾക്ക് ഒരു ചെരക്കിനു ആയിട്ട് സ്നേഹ ത്തിലാന്ന് പറഞ്ഞിരുന്നല്ലോ
ആഹ അത് പൊട്ടി പോയി
ആഹ അതെന്തോ പറ്റി പൊട്ടി പോവാാൻ കാരണം
ആഹ് എനിക്കത്ങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാാനങ്ങ് വേണ്ടന്ന് വെിച്ചു
ആ ഇത് ചെറക്കൻ ഇയാള ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വല്ലരു മല്ലേ ജേ
ഇല്ലല്ല ല്ലാ പുള്ളിക്കരൻ നല്ല ഡീസന്റാ നല്ല സ്വ ഭാവോം ഒരു കൊഴപ്പോം ഇല്ല
ആ പിന്നെ എന്താണ് പ്രശ്നം വ വേണ്ടാന്ന് തോന്നണോങ്കി അയിനൊരു വ്യക്തമായ ഒരു കാരണം കാണണോല്ലോ
എനിക്ക് വേണ്ട അത്രേ ഒള്ളൂ എനിക്ക് വേറെ ആരെങ്കിൽ ലൈൻ അടിക്കണോന്നാ ആഗ്രഹം
ഒരു വ്യക്തിയെ വേണ്ടാന്ന് അങ്ങനെ പെട്ടെന്ന് ഒരാളൊന്നും നമ്മളിത് വിചാരിക്കത്തില്ലല്ലോ
ആഹ എനക്ക് വേണ്ട
വേണ്ട അപ്പൊ വിവാഹത്തിനോട് താല്പര്യം ഇല്ല
എനിക്ക് കഴിക്കണ്ട എനിക്ക് ലിവിംഗ് ടുഗെതറാ ഇഷ്ടം
ഇയാള് കല്യാണം കഴിക്കാത്തോണ്ട് ഇയാളുടെ സഹോദരനും ചെലപ്പം വേണ്ട പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞിരിക്കത്തില്ലേ
ചേട്ടൻ കല്യാണം കഴിച്ചയാണല്ലോ
ചേട്ടൻ കല്യാണം കഴി
ഉം ആ കല്യാണം കഴിച്ച് ഒരു ഭാര്യേം ഒരു കൊച്ചുവുണ്ട്
കല്യാണം കഴച്ചാ ഒരു ഭാര്യ എന്തായാലും കാണും കൊ കൊച്ചും കാണും
ഉം മൂന്നര വയസ്സായി അംഗനവാടി പോവാ
അംഗനവാടി പോ
ഉം
ഉം അപ്പ പിന്നെ പഠിത്തവൊക്കെ എങ്ങനെ പോകുന്നു?
പടുത്തവൊക്കെ ഇങ്ങനെ പോവുന്ന് ഞാൻ നല്ലോല പഠിക്കും ഗുഡ്ഗേളാ
ല്ല ഈ പരീക്ഷക്ക് കേറുവെന്നുള്ള വാശിയോട് കൂടി തന്നെയാണോ പഠിക്കുന്നെ?
ആഹ കേറോന്നൊക്കെ ആദ്യം ഒണ്ടായിരുന്നു ഇപ്പ സംശയവാ
ആ ശരി ശരി
ഓ എന്റെ കൂടിരുന്ന് പഠിക്കുന്ന ആളത്ര പഠിക്കത്തൊന്നുവില്ല അപ്പ ഞാനെന്റെ എനിക്ക് പഠിക്കാൻ തോന്നുന്നുവില്ല
ഇന്നേ ആളിനെ നോക്കിയല്ലല്ലോ ഇയാൾ ജീവിക്കുന്ന ഇയാൾക്ക് ഇയാള ജീവിതവല്ലേ മുന്നോട്ട് കൊണ്ട് പോണ്ടത് -
ആ ആ ആട കൂടിരുന്ന് പഠിച്ച് പഠിച്ചി എനിക്ക് ആ ആളോട് ക്രഷ് തോന്നി തൊടങ്ങി അതാ മറ്റയാളെ ഞാൻ വിട്ടെ
നമ്മക്ക് ആദ്യം ക്രഷ് പഠിത്തത്തിനോടല്ലേ പിന്നല്ലേ ആ കൂടെ ഇരിക്കുന്ന ആളിനോട്
ആ എനിക്ക് പുള്ളിക്കാരനോടായിരുന്നു ക്രഷ്
അങ്ങനെപ്പോ തോന്നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മള ഭാവീല് ജീവിതത്തിലോര് ജോലി വേണ്ടായോ?
ആഹ അത് പിന്നീട് എപ്പഴേലും നോക്കാം ഇപ്പ ഞങ്ങള് നമ്മുടെ ക്രഷായി ഇങ്ങനെ സെറ്റാവാൻ നോക്കുവ
അങ്ങനെപ്പൊ പറഞ്ഞ ക്രഷായീന്ന് പറഞ്ഞിട്ട് കാര്യവില്ല
ഉം
അത് നമ്മുടെ ഭാവി മുന്നോട്ട് പോണക്കിൽ അത് വിവാഹം കഴിഞ്ഞായാലും തന്നെ വിവാഹം കഴിഞ്ഞില്ലേലും തന്നെ നമ്മുടെ ഒരു ജീവിതം ഒറ്റപ്പെട്ട് പോവയിരിക്കണമെങ്കി നമ്മള് പഠിച്ച്അന്നെ മുന്നോട്ട് പോവണം
ഉം ഉം ഉം
ഉം പരമാവധി പഠി ചെയ്യാൻ ശ്രമിക്ക
ഉം ഓ നമ്മള് ജോലി കിട്ടാത ഒരിക്കലും കല്യാണം കഴിക്കരുത് പിന്നെ അവരുടെ വായിരിക്കുന്ന ആട്ടും തുപ്പും എല്ലാം കേക്കണം. അതുകൊണ്ട് ക്രഷ് ഇങ്ങനെ ഇരിക്കട്ടെ പുള്ളിക്കാരനോട് പറയാം അങ്ങയോട് ഇഷ്ടവൊണ്ടെന്ന് പറയണം പറഞ്ഞ് കഴിഞ്ഞിട്ട്
ഇപ്പം ജോലിയില്ല പക്ഷെ എന്റെ ഭാര്യ മ്മ് എന്റെ ഭാര്യയുടെ വായി ഇരിക്കുന്നാണ് ഞാൻ കേക്കുന്നത്
അത് ചേട്ടന്റെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കും നല്ല സൊഭാവം കാണിച്ചാ ഭാര്യയും നല്ല സൊഭാവം കാണിക്കും നിങ്ങളൾ അങ്ങനെ ആരിക്കും എന്ത് സോഭം ആയിരിക്കും കാണിക്കുന്ന ഭാര്യയോട്.
ആഹ എന്തെങ്കിലും ആവട്ടെ എന്നാൽ നമുക്ക് പിന്നെ വിളിക്കാം.
ആയിക്കോട്ട ആയിക്കോട്ട അത് പറഞ്ഞപ്പോ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല.
ആഹ ശെരി ആഹ